ഒന്നുല്ല്യ
മഴണ്ടോ രാത്രി നല്ല മഴേനില്ലേ
ആ രാത്രിഅല്ല മഴെന്നു മഴണ്ട്ആ അങ്ങനേ പെയ്യാന്ചി അറിഞ്ഞിട്ടൂല്ലാട്ടോമഴള്ളത് ദേ നേരം വൈകിഒറങ്ങി ഇപ്പള് ആണ്ടു റങ്ങിപോയി ഒന്നും അറിഞ്ഞില്ല ഏ
ഇനിക്ക്ങ്ങനെ പെട്ടെന്ന് കുട്ടികള് ഉറങ്ങീല്ലേനു അപ്പ
ആ ഞാൻ ഒറങ്ങുമ്പോആ ആ അറിഞ്ഞില്ല അലാ അലാറടിച്ചപ്പൊളാണ് ഞാൻ വേം നീച്ചത് അലാറ ഒന്നും അടി ചലുണ്ട് ആ അടി അല്ലേ അലാറം വെക്കാനും മറന്ന് മാറ്റി വെക്കാനും മറന്ന് ഉം ആ പണ്ടത്തടിന്നേ അടിച്ചപ്പളാ നീച്ച് ഇല്ല അപ്പൊ മഴൊന്നുല്ല്യ
ഉം അപ്പൊ മഴ
എന്താണ് തിരുമ്പണസൗണ്ട്
ഉംഅത് അവിട്ന്ന് അട്ത്ത്ന്നാ
കേ
വേറെന്താഎ പിന്നെ ഞാന് തിരിമ്പിട്ടത് അയലിമ്മല്ണ്ടായിന്ന് അപ്പരാത്രി മഴയ്തപ്പോ വേഅറിഞ്ഞീണ് അത് പോയി ഇട്ക്കാവാണ്ടി മണ്ടി ആരാത്രി ലൈറ്റിട്ടാണ്ട് ആഹ് ലയിച്ചിട്ടാണ്ട് പോയി എടുത്ത് ഒക്കെ ഉണങ്ങിയതേനി ഏകദേശം
എത്ര മണി
കൂടെന്നോ
ഉ
ക്ളിയർ ആാവണില്ലേ
അജ തന്നെ മുങ്ങി മുങ്ങി പറയാ ഏ എത്തിയാവും റേഞ്ച് പോവ്ണ്ടോ കാറ്റടിച്ചിട്ട് വൈ ആഹ വൈ്പന്നല്ലോ അതോണ്ടേക്കൂ ആ അതിത്തെ പൈസ കഴിഞ്ഞ് ണ് ആഹ കേണറിലൊക്കെ മയട്ട് കിണറില കൊള്ളവെള്ളായിരുന്നു
ഏ വൈഫൈ കഴിഞ്ഞോ
വൈഫൈ ഇഞ്ഞ് ഇല്ല ശേ ത്തറിയ കൂളിങേ അതോ തൊക്ക കഴിഞ്ഞു നെറ്റ് കഴിഞ്ഞുണ് ഫോണത്തെ ആ പിന്നെ വൈഫൈ മ ല്ലാണ് ട് നീങ്ങ് ണ്ടോ അറില്ലല്ലോ പ്പം കാറ്റും തെക്കെ ആവു മ്പോളേ ഉ ഇപ്പട വെ ടെ അല്ല നല്ല വെയില
ഏ മിന്നോട്ടിണ്ട്ങ്ങളാ തെരഞ്ഞ് വരഞ്ഞ്
വര്ണ്ടോ
ഉം
ഉം
പിന്നെെന്താ
പിന്നെന്താ ക്കാനല്ലേ ഓ മിന്നുട്ടിക്ക് ഞാൻ നേരത്തെ ഒരു കോയിമുട്ട കൊടുത്തീന് ഇന്നാ പീങ്ങി ന്നേപറഞ്ഞാ ഇന്റെ കൊ കോ നിന്ന് പുട്ച്ച് വരുമ്പോം ഓ ള് തരാ പ്പം ഞാൻ ഫോ മാങ്ങാൻ പോ എന്താ പോയപ്പളേ
ആ ആ
ആഹ് അപ്പോ ന്റെ കൈയ് മുട്ടണ്ടായ പിന്നെ ഓക്കാട് കൊടുത്ത് ജ് പീങ്ങി
ഏ ഓ ഏ ഇപ്പൊ പുഴ്ങ്ങാൻ കൊടുത്തതാ തിന്ന് ണാവോ ഞാരിച്ച പുഴുങ്ങീതാണെന്ന്
ഉ ചിക്കാണ്ട് കുട്ടീനെ വല് അങ്കലാടി കൊണ്ടാക്കിയാട്ടെ പോന്നേനേഷംഅപ് അപ്പ ആ നേര വെക്കിയപ്പ ചിക്കാളൊന്നും ചിക്കിയില്ല തീർമ്പ തിർ മ്ബ്യേത് അവിടെ ങ്ങാട് വച്ചിട്ടുള്ളു ആ വകറ്റിലാക്കി വെച്ചിട്ടുള്ളൂ ഇഞ്ഞ് ചിക്കാണ്ട് ആഹ് അപ്പൊ ഇത്ണ്ട് അപ്പൊ ചിക്കാൻ ആയിറ്റ്
ട്ടില്ല ഇവിടെതാ ബക്കറ്റില് ആക്കിട്ടതാ
ഓഹോ വള്ളം ചോരാ വെച്ചേക്കാരം
ആ വെള്ളം തോർന്നാൽ മോളില് കൊണ്ടയി ചിക്കണ്ടപ്പം താഴത് ചിക്കിയിട്ട് മഴ പാറല്ലേ
ആ ഈ ഇടക്കേടക് മഴ പെയ്യണൊണ്ടേ നമ്മള് ആ ചിക്കാനായിട്ട് ഒരു സ്ഥലം ണ്ടാക്കുക ഇനി മോളില്
ഉം വാഷിംഗ് മെഷീൻ ആണേ കേടും വന്ന്
ആ മോളില് ഞീട്ക്കുമ്പം വാഷിംഗ് മെഷീനും ചിക്കാനും തുള്ള സ്ഥലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാക്കി നോക്കിയാൽ മതി
ആഹ്
ഉംന്താ കുട്ടി ഒണ്ന്നോ
ആ ആ
ഉം
വേറെന്തൊക്കെ അത് നീച്ചില്ല പിന്നെ നേരത്തെ രാത്രി ഒർങ്ങില്ല ഒൽ കള്ച്ച് കുത്തിർക്കേനി ആയിഷിം ആദമും ഞാൻ ന്ന ട്ട് എത്താ അറിലല്ലോ ങ്ങനെ നോലോളിച്ച് ണേ അപ്പൊ മോനൂനെ കൊണ്ട് ഉഴ്ഞ്ഞിച്ചൊക്കെ ചെയ്തീനീ ഉപ്പും മുളകും തൊക്കാണ്ട് ങ്ങൾ
ആഹ് ആ ചെയ്യലുണ്ട് അത് കുട്ടിയോക്ക് എന്തെങ്കിലും അന്തക്കടൊക്കെണ്ടാവുമ്പളെ
ഏ അപ്പഅ് ചെയ്തിട്ടൊന്നും ആക്കയിലട്ടൊ ഞാൻ ചെയ്യാഞ്ഞിട്ടാണൊ അറിയില്ല. ഞമ്മക്കൊരു വിശ്വാസം ഉണ്ടാവോല്ലൊ ഇൻക്കാണെ ഓതാനും പറ്റാ പ റ്റാത്തോണ്ട് ഞാനങ്ങന് ചെയ്താല് പിന്നെ പെ വേം ഒറങ്ങേ ഒണ ന്നാ കുട്ടീൾക്ക് അങ്ങനെ ആലമ്പ് ഇണ്ടാവലില്ല അന്ന് രാത്രി ഒറങ്ങല്ണ്ട് മ് ഇന്നത്തെ കടേപോയി സാനൊക്കെ വാങ്ങിയൊ
ആഹ് ഇല്ല ഇ ല്ല വാങ്ങീട്ടില്ല ഇപ്പൊ വാവുളിച്ചിട്ട് വേണം സാധത്തിന് വാ ആഹ് അത്രണ്ടാക്കും വാണം തെങ്കിലും പ്പ നമ്മളെ കയ്യില് പൈ സില്ലാ ഇഞ്ഞ്പ്പൊത്തചോയിച്ചോക്കണം തന്നാ പൈസൊക്കെ കഴിഞ്ഞ്ണ്
ഏ ഇങ്ങളന്ന് കോഴിപാട്സ് ഇണ്ടാക്കീല്ലേനൊ കോഴി പാട്സ് കറി പോലെ അത് എങ്ങനെയാ ഇണ്ടാക്കീന്
കറിവെ ഞാൻ ഒന്നായിട്ട് ഇട്ടാണ്ട് വേവിച്ച് വെക്കുവാണ്
ഏ ത അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങള് കറികളുണ്ടാക്കി ആദ്യം കൂക്കിച്ചിട്ട് പിന്നെ
അല്ല ഞാനത് പിന്നെ വറവിട്ട്
എങ്ങനെ വറവിട്ട് ചോന്നുള്ളീലോ
ആഹ് ചുവന്നുള്ളിയും വെളുത്തുള്ളിട്ടാണ്ട് വറവിട്ട്
ഏ അതങ്ങനെ ഉണ്ടാക്കിയതാല്ലെ നല്ല രസവുണ്ടേന്
ഏ എളുപ്പത്തിന്
ഞാൻ ഇനി ഇനീപ്പോ ഉള്ളിയും തക്കാളിയും ഇട്ട് ഇതാക്കണ്ടി വരും
അതൊക്കെ അത് കൊറച്ച് പണിയാണല്ലോ അപ്പൊ ഞാൻ പിന്നെ ഒന്നായിട്ട് ഒക്കെ ആയിക്കാണ്ട് ആണ് കൂക്കുക ഏതായാലും മാണം തോനെ ആഹ് തോനെ ഏതായാലും വേണം കൂക്കുക അപ്പോ ഇനി ഒന്നായിട്ടൊണ്ടെങ്കിലും ആഹ് അത് പൊ വാട്സ്സല്ലെ വാട്സ് നല്ലതാ മറ്റേതൊക്കെ നല്ലോ വേവണം ലിവറ് വേഗം വേവും പക്ഷേ മ ആ മറ്റേത് വേവൂല്ല
ഞാൻ ചെറുങ്ങനെ മുറിച്ചാണ്ട് കൂക്കിച്ചിണ് ഇപ്പൊ ഓഫിക്കീണ് ഇനി വെന്തീലെ ഇനി ഒന്നൂടെ കൂക്കണം
ആഹ് ഇനിയും കൊറച്ച് പാട്സും വാങ്ങിക്കേണ്ടി വരും ഓൾക്ക് ഇല്ലാത്തോണ്ടെ
ആഹ് മറ്റേത് വങ്ങിയാ മതീല്ലോ ഇങ്ങള് രാ അന്ന് പറഞ്ഞേക്കണെ
ആഹ് അതെന്നെ പാട്സും എല്ലും.
ആഹ് അങ്ങനെ വാങ്ങിയതി. കൊറേആയിലെ മീനൊക്കെ നല്ല വെലെ ഇന്നലെ ഇപ്പൊ കുഞ്ഞിപ്പ എട്ട് മത്തിയ കൊണ്ടുവന്നെ.
ഏഹ് മത്തി ഇണ്ടപ്പൊ. ലേ അല്ലെ പഞ്ഞീര്ള്ള മത്തിയാണല്ലൊ.
ആഹ് വൽത്.
ആഹ് അടേ എളമാട്ത് എളമാട്ത്. കണ്ടീന്നു നല്ല വൽപള്ള മത്തി. അല്ല ഉണ്ട മത്തി. യെല പഞ്ഞ പഞ്ഞീലും ഉണ്ട്
പനീനും ഉണ്ട് എളാമന്നലെ മീൻകറി ഇണ്ടാക്കീന്. മത്തി കറി.
എല്ല രസം ഇണ്ടാവും വേണങ്കി പഞീരൊക്കെല്ല.
ആഹ് പഞീനൊക്കെ കറീലെട്ടക നമ്മൾ വേം പൊരിച്ചല്യയ്യ നല്ല ടേസ്റ്റ് കറി.
അപ്പൊമാ മത്തിയൊകെ കൂട്ടി ആഹ് മ മത്തി കറി കൂട്ടി ചെയ്ത് എന്നാ തന്നെ. ക്ക് അപ്പൊ അല്ല വെലയാണല്ലൊ മത്തിക്ക്. മത്തി വാങ്ങാൻ പൂതിയകണ്ട്.
കൊറച്ചൊക്കെ ഈ പണ്ടൊകയിന് വെല കൊറവിലങ്ങനൊകെ കിട്ടെണ്ടെയ്ന്-
ആഹ് അതയിന് വെലക്കുറവ്ണ്ടയ്ന്. ഇപ്പൊത് ആഹ് മീനോണ്ട് മീനേന്. പഷെ അന്നൊന്നും വെല കൊറവ് മത്തിക്കെന്നേന്.
ഉം ഇപ്പ മത്തിക കൂടുതല്.
അധിക കൂടുതല്. ഇപ്പൊ അധികം എത്ര വെലാ ആവൊലേ.
കുഞിപ്പ എത്രേനാ വാങ്ങിയെ അറീല. ഞാൻ ചോയ്ച്ചീല്ല ആകെ എത്രണ്ണം കൊണ്ടവന്നള്ളൂ അപ്പ ഞാന അത് തല മുറിച്ച ഒഴിവാക്കിട്ട് ജീത്തറിയാം
അ എത്രേ ചോയിച്ചിട്ടുണ്ടാവില്ല്യാ ആ ആവുമ്പളെ തലേന്നൊന്ന് ഇട്ത്തച്ചാല് ഇന്നന്നെ കറിണ്ടാക്കാലോ
ആ അയ്നി തല പൊ തല കൂട്ടിപൊരിച്ചാ കുഞ്ഞിപ്പ കൂട്ടേല്ല അപ്പപിന്നെ ഞാ അഹ് ഒഴിവാക്കി
ഏ ഞാവിടെ ഞാൻ തലൊക്കെ എടുക്കു പക്ഷേ പൊരിച്ചാട്ട് ഞാൻ തന്നെ തിന്നും
മ് ഇന്ക്കത് പറ്റൂല പിന്നെ വെറുതെ ഞാനത് ഇട്ത്തച്ചട്ട്
അയില തലൊക്കെ പിന്നെയല്ലാതുണ്ടാവല്ലോ
ആയി രസാ അയിലന്റെ തലരസാ അയിന്റെ ചെളക്ക് അടക്കി എട്ക്കല്ലോ മത്തിന്റെ അങ്ങനെ ചെളക്കോട്ക്ക ഇട്ക്കൂലല്ലോ ഒഴിവാക്കിട്ടല്ലെ എടുക്ക മത്തിന്റെ ചളക്കോടൊക്കെ എടുക്കൂലല്ലോ
മത്തിന്റെ ചെല്ക്കോട്ക്ക എടുക്കൂല അത് ചെല്ക്ക ഒഴിവാക്കും
അയിന്റെ തലന്റാ മറ്റേ മ് കാമ്പ് മാത്രല്ലെ എടുക്കാ
ആഹ് അത് മാത്രെ എടുക്കുള്ളൂ അയലേന്നെ എടുക്കല്ണ്ട് അയില് പിന്നെ പുക്ക് മാത്രം ഒഴിവാക്കിയാട്ടെ ഇന്ന് ഇന്ന് ബേങ്ക്ണ്ടാവല്ലോല്ലെ ഇന്ന് വ്യാഴായ് ആ ഇന്ന് വ്യാഴായച അല്ല ഇന്ന് വെള്ളിയാ ശനിഴാഴ്ച്ചല്ലെന്ന് അപ്പ ഇണ്ടാവും അനക്ക് ബേങ്ക് പോണ്ടേ പോയോക്കേണ്ടി ഇനിപ്പോയാ അത്ഞ്ഞ് കുട്ടികളെ കൊണ്ടര്ണെ മുന്നേ കൊറ്ച്ച മുന്നായിട്ട് പോയാട്ടെ ആ അല്ലേ അങ്ങനെയു പോയാമതി ന്നാ പിന്നെ അത് മോനൂനും കൂട്ടി അനക്ക് ആ കുട്ടികളെ കൊണ്ട്രര്ന മുന്നേ ആ ആ രണ്ടരക്ക ആവുമ്പളേ ഒന്ന് പോയാ മതി
ഉം നിങ്ങൾക്കത്തെ കറിക്കത്തെ വാങ്ങണം എന്നുണ്ടെ അപ്പൊ പറ്ഞ്ഞാണ്ടി
ആഹ് ആയിക്കോട്ടെ
കറിക്കത്തെ വേണന്നുണ്ടല്ലേ പറയണ്ടേ പറ മോനും പോരിയാണെന്നുണ്ടേ അങ്ങനെ പോവാ അല്ലെങ്കി പിന്നെ
ഉം
ഉം
പിന്നെ
ഉ പി പിന്നെ എന്താ പേരക്കല്ലോ ഉണ്ടായിനല്ലേ മരുത്തുമലി
ആഹ് വെലൊക്കെ നല്ലൊണ്ടയിന് അനക്ക് പിന്നന്നെ ഇതില്ലാത്തോ തലോമ്പില്ലാത്തോണ്ട് പിന്നെ ആ അഹ് ന്ന് നോക്കണ്ടല്ലോ നോമ്പറ്ക്കുമ്പോള്ള നോക്കണ്ടല്ലോ മോന് പിന്നെ തറവാട്ട്ക്ക്. പോയിക്കാണ് ആ ഉച്ചക്ക് നോക്കണം
ഉം
ഓന് പാട്സ് കൂക്കിച്ചെച്ചിലെ ഞ്ഞ് ചോറ് തീമ്പട്ടണം ഏ ചോറ് തിന്ന്ട്ടില്ല ഏ പിന്നെപ്പ ഇജ്ല്ലേള്ളൂ അന്ക്കപ്പത്തേങ്കിലൊക്കെ ആ ആ അത് മതിയല്ലോ
ഉം ഉം കുട്ട്യാക്കത്താ കൊടുത്തീനങ്ങള് രാവിലെ
രാവിലെ ഞാൻ മസാലദോശ ചുട്ടു ക്കേനി
ഏ
ഉ അത്ണ്ടാക്കി ഇനാൻ വന്നില്ല ആ ആ പണി ഇട്ട് കൊടുത്തു ഞങ്ങള്ക്കിള്ള അതിലിട്ടാട്ട് പൊല്ച്ചക്കുട്ടാട്ട് പിന്നെ ഓല്ക്ക്ള്ള ഇണ്ടാക്കി കൊടുത്ത് പ്പജിത്ത് ജിത്തൂനന്നെ അത് രണ്ട്രറണം എടുത്തച്ച്ണ് ഓന് ചോറ്റി തിന്നാന് അല്ലാപ്പോനായിട്ട് ഇപ്പ ഞാൻ ഇണ്ടാ ഇണ്ടാക്കിയില്ല ഇണ്ടാക്കാനാവൂല്ല ആഹ
ഉം ഓനിഞ്ഞത്താ ഇണ്ടാക്കാന് ഉച്ചക്കെത്താ കൊടുക്കാ
ആര് ആ ഓന് ഉച്ചക്കന്നെ രണ്ട്രണം എടുത്തച്ച്ണാടേ അയ് ഓന് കൊടുക്കും ആ ഞ്ഞ്പ്പയിന് ചോറ്ണ്ടാക്ക ഓനായിറ്റ്പ്പയ്ന് ചോറൊന്നു ഇണ്ടാക്കാനവൂല നോമ്പോറ്റാട്ടെ
ഉം.
ഉ
അവിടുക്കും അങ്ങോട്ടോട്ടേ പോവാലോ മീറ്റിങ്ങിനാ പായസം നല്ല രസംണ്ടേരില്ലേ.
ആ നല്ല രസണ്ട അങ്ങനെ ഉണ്ടാക്കിയ ഞാൻ ഒരു ഗ്ലാസോടി കിട്ടിയെങ്കില്ന്ന് വിചാരിച്ചു.
അയിന്റെ ഉള്ളിലിട്ടത്.
ആദ്യല്ലേ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് അലാ ആ അതാ ഓന്ന്ണ്ട്
ഹേ ഹേ അല്ല കുട്ട്യാളെ കിട്ടാ കുട്ടിയാക്ക് കിട്ട്ണ പാലെ ണ്ടാക്ണതായിരിക്കും
അതേകാരം ഇപ്പ കായ്ഞതില് പാൽന്റെ ദിവസല്ലെന്യോ മീറ്റിംഗ് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച അപ്പൊ അത് കൂട്ടിയ അത് കൂട്ടികള് ഉണ്ടാക്കിക്കാരോ ബദല് പിന്നെപ്പ മീറ്റിംഗ് ആവുമ്പോ എല്ലാവർക്കും കൊടുക്കാ വിചാരിച്ചാട്ട് ഞാൻ അവിടുന്ന് ഇതുടെ പറഞ്ഞാരുന്നു കുട്ടികളും പായസന്ന്
ആ എന്നാ ശരി എന്നാ
ആ അതെ